ഹലോ കേൾകാവോ
ഓ കേൾക്കുന്നുണ്ട്
എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം
മഴയക്കെ ഉണ്ടോ
മഴ നല്ലോണ്ണം പെയ്യുന്നില്ല അങ്ങനെ ചാറി നിൽക്കാ
ആണല്ലൈയെ
അങ്ങോട്ട് എങ്ങനെയാ
ഇവിടെ ഇന്ന് കുഴപ്പമില്ല ഇന്ന് വെയില് അറിക്കുന്നു
ആഹ് ആഹ് ഭക്ഷണം ഒക്കെ ആയോ ഭക്ഷണം ഒക്കെ ആയോ
ആഹ് ഭക്ഷണോക്കെ രാവിലെആയി
ആ ആ
നിങ്ങൾക്കെല്ലാം റെഡി ആയോ
ഓ ഇവിടെ നേരത്ത ആക്കും
ഇന്ന് ഞായറഴ്ചല്ലേ ബരിയാണിയൊക്കേയാണ്
ബിരിയാണിയില്ല നെയ്ച്ചോറും
ആാന്നല്ലേ
ബീഫ് കറിയും
ആഹ് ആഹ്
ഉം ഉ
എല്ലാരും ഒന്ന് ഈ നെയ്ചോറും ഇറച്ചിക്കെ കൂട്ടാ വിചാരിചിക്കി എല്ലാം ഞാറായ്ചിം വേവിക്കോ
എന്തെങ്കിലൊക്കെ ആഹാ വാങ്ങ് ചെലപ്പോ എപ്പഴന്നുല്ല
അ ആ നമ്മളങ്ങനെ മേടിക്കത്തൊന്നുല്ല നമ്മളപ്പഴും പൊതുവേ എല്ലാ എല്ലാ ദിവസവും പോലെ തന്നെ അങ്ങ് പോകും
ഞങ്ങള് പച്ചക്കറിയാണ് മെയിന് പിന്നെ എടക്കൊന്ന് വാങ്ങും
അല്ലില്ലേ യ്യ പ്പ പച്ച ഇപ്പൊ പച്ചക്കറിയൊന്നും വേടിക്കാ ഒക്കത്തില്ലല്ലോ എല്ലാം മഴയൊക്കെ ആ നെകൊണ്ട് നാശനഷ്ടം ഒണ്ടായി സാധനങ്ങൾക്കൊക്കെ വെലയായി
അതെ
അങ്ങനെ നമക്കൊന്നും വേടിക്കാൻ ഒക്ക ത്തില്ല നിങ്ങക്ക് അവിടെക്കെ വെല കൊറച്ച് കിട്ടോ ഇവിടെ നമ്മള് എന്ത്വാ ഇന്ന് മീൻ വേടി ഇന്നലെ ഇച്ചിരി തലക്കറി വെച്ചാർന്ന്
ആഹാ
അനാ ഇന്നത്തേക്ക് അതൊക്കെ ഉണ്ട്
ആ നല്ല ടേസ്റ്റല്ലേ
ആഹ് ഉണ്ണീ നല്ല ടേസ്റ്റ് ല്ലേ വല്യയ കേഴച്ചൂര കേഴച്ചൂരേടെ തല
ആഹ് ആഹ് ആഹ്
അങ്ങനെ അത് വേവിച്ച്
ഉം
വല്ല കാപ്പിക്കൊക്കെ അതങ്ങെ എടുത്ത്
അത് ശരി
പ്രത്യേകിച്ച് വേറെന്നും വെച്ചില്ല
ആഹ് ആഹ് വൈകുന്നേരത്തേക്കും ഉച്ചക്കത്തേക്കും ഒന്നിന് ഒന്നിച്ച് വെക്കല
ആഹ് അമ്മ ഒന്നിചങ്ങ് വക്കും
ആഹ്
രാത്രിം രാവിലെങ്ങനാ ആഹ്ആണല്ലേ ആ ഉം അങ്ങനെ കടയിങ്ങനെ പ്രത്യേകതകളൊന്നും ഇല്ല
ആ ശരി
കിട്ടുന്നത് തിന്നുവ
ആഹ് ആഹ് ഒന്നും കോളൊന്നും ഉണ്ടാക്കൂലോ ഇടക്ക് ഞാറാഴ്ച ഒന്നും
അങ്ങനെ ഒന്നില്ല നമുക്ക് പെരുന്നാളൊക്കെ വരുമ്പഴേ ഒള്ളൂ വല്യതുണ്ടക്കാ ക്ക് നല്ലതെന്ന് അങ്ങനെ പിന്നെ തോന്നുങ്കിൽ നമ്മള് ഹോട്ടലി പോയി മേടിക്കും
ആഹ് ഇപ്പൊ അതാണല്ലോ ലാഭം അല്ലേ
ഓ പ്പതല്ലീ ലാഭം എല്ലാർക്കും ആ നമ്മള ങ്ങനെ മെനക്കെടണം പൊകയണം തിയും കെട്ത്തിക്കണം എന്തെല്ലാം മെനക്കേടാ
ആഹ് ആഹ്
രാം ബാദൂഇന്നല്ലേ
ആ അതെ
മ്മള് വീട്ടിലിരുന്നു കൊണ്ട് ഓർഡർ അങ്ങ് കൊടുക്കും ഇന്നെ വീട്ടി കൊണ്ട് വീട്ടിൽ കൊണ്ട് തരും പിന്നെ വേറെന്തൊക്കെയാ അവിടുത്തെ വിശേഷൊക്കെ
ഇവിടുത്തെ വിശേഷൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് രണ്ടു ദിവസം മഴ പെയ്തപ്പോ ഇന്നലെ കുറച്ച് മഴ ച്ചാറലും ഉണ്ടായിരുന്നു അപ്പൊ ജലദോഷവും പനിയൊക്കെ പിടിച്ചു
ആണല്ലേ ആ ഹോസ്പിറ്റിലൊക്കെ പോയില്ലേ
ഓ ഇന്നലെ കാണിച്ചു പോയിട്ട്
ആല്ലല്ലേ
ആഹ് ഇന്നലെ രാവിലെ പോയി
ഉം കൊറവുണ്ടാ
ആഹ് കൊറവുണ്ട് ജലദോഷം പെട്ടെന്ന്
ആ ആ പെട്ടെന്ന് പിടിക്കും മറ്റേ മഴയാനെ കൊണ്ട് നമ്മള അങ്ങനെ പുറത്തേക്ക് നനയാനും പിടിക്കാനൊന്നും പോവാത്തത് കൊണ്ട് പെട്ടെന്നു ജലദോഷോ ഒക്കെ പിടിക്കും
അതാണെ
പിന്നെ പ്രത്യേകിച്ച് വേറെന്തുവാ
വേറെ നല്ല വിശേഷം മക്കളൊക്കെ സ്കൂളോ ഇതൊക്കെ ണ്ടാവല്ലോല്ലേ
ആ ഇന്ന് എല്ലാരും വീട്ടിലുണ്ട് ഇന്ന് എവിടെയും പോണ്ടല്ലോ മ് ന്ന് എല്ലാർക്ക് റസ്റ്റാ
അത് ശരി പണിയൊക്കെ തീർന്നോ
തീർന്നില്ല ഇങ്ങനെ ഓരോന്ന് ഒതുക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ള്
ആ
പിന്നെ ബഷീർദിനം അല്ലേ അന്നേരം പിന്നെ മോൾക്ക് അതിന്റേതായ പ്രോജക്റ്റ്ക്കെ ചെയ്യാനുണ്ട്
ആ അ
മ് അതിന്റെക്കെ വീഡിയൊക്കെ എടുത്തിടണം
ആ ശരി
ആ കൊറെ കാര്യങ്ങളൊക്കെ ഉണ്ട്
ആ അ
പിന്നെ
വേറെ എന്താ അങ്ങനെ പോന്നു
ആ
സ്പെഷ്യൽ കടിയൊന്നും ണ്ടാക്കാൻ അറിയില്ല
അങ്ങനെ ചെറുതായിട്ട് ങ്ങനെ കൂടുതലൊന്നും ഉണ്ടാകാറില്ല
ആ ഞാനെല്ലാം ട്രൈ ചെയ്തുനോക്കും
എല്ലാങ്ങ് പരീക്ഷണ അല്ലേ എന്തേരാ എന്തേരാ പരീക്ഷണം ചെയ്യ്ന്നെ ഇപ്പൊ
ഞാന് പിന്നെ കേക്ക് ഒക്കെ ണ്ടാക്കി നോക്കിട്ട്ണ്ട് കൊഴപ്പൊന്നുല്ല ഉം പിന്നെ ക്രീമ്മ് ആ ബർത്തിടക്കൊക്കെ
ആ
ക്രീമ്മ് ഓ സൂപ്പറായിട്ട്ണ്ട് എല്ലാർക്കും ഇഷ്ടപ്പെട്ടു
ഓർഡർ ഒക്കെ കിട്ടിയാ
അങ്ങനെ അങ്ങനെ ഓർഡർ കൊടുക്കാനല്ലേ നമ്മുക്ക് കഴിക്കാൻ മാത്രം
ആ വീട്ടിലെ മക്കൾക്ക് വേണ്ടിട്ടൊക്കെയാ ഉം
ആ അതൊരു നല്ല അല്ലെ നമുക്ക് ഇപ്പം ഒരു പത്ത് എഴുന്നൂറ് രൂപൊക്കെ കൊടുത്തൊരു മനുഷ്യൻ വരുമ്പോ കേക്ക് മേടിക്കുന്ന തന്നെ ഭയങ്കര ഒരു നഷ്ടവല്ലേ
നമുക്കാ നമുക്ക ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ അത്ര ബുദ്ധിമുട്ടില്ലല്ലോ കട എപ്പഴ എപ്പോളെങ്കിലൊക്കെ ണ്ടാക്കി വെച്ചതും അങ്ങനെ പലതും ഉണ്ടാവും ചിലത് എന്തെങ്കിലും ശരി നസായി പോയതാ പൂ ഇതിന്റെ കേക്കിന്റെ പൊറത്ത് ങ്ങനെ പൂപ്പല് വന്നാല് അറിയൂല നമ്മൾ വാങ്ങിക്കൊണ്ടരും
ആ നമ്മള അറിയത്തി നമ്മള് പിള്ളേർക്ക് കേൾക്കന്ന് പറുമ്പോ നമ്മളും ചെന്ന് മേടിച്ചോണ്ട് വരും
അതെ അതെ
ഞാന ഇവിടെ മക്കൾ പറയുമ്പോ മേടിച്ചോണ്ട് വരും
ആ ഞാൻ എല്ലം വ്
അത് നല്ലതാണ് അപ്പം എന്തെങ്കിലൊക്കെ നമക്ക് മക്കൾക്ക് എന്റെ നാളെ എനിക്ക് കേക്ക് വേണം ന്ന് പറഞ്ഞ നമ്മക്ക് ഉണ്ടാക്കാ പറ്റുഎങ്കിൽ അതന്നെ ഒര് ഭ
അതെ അതെ അ
എനിക്കും ഉണ്ടാക്കാൻ പഠിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ നടക്കത്തില്ല കൊച്ചൊക്കെ വന്നെനോണ്ട് കൊച്ചിന്റെ കൂടെ കെടന്ന് ഗുസ്തി പിടിക്കാനൊക്കെ സമയൊള്ളൂ
അതതെ ആഹ് അവിടെ അങ്ങോട്ട് മഴണ്ടോന്ന്
ഇന്ന് മഴ പെയ്തു പക്ഷേ ഒരു ഇരിട്ടടിച്ചൊക്കെ നിക്ക്ന്ന് ഒര് മൂടലുണ്ട്
ആഹ് ഇവിടെ അങ്ങനെ തന്നെ രാവിലെ കൊറച്ചൊരു വെളിച്ചം വെച്ചിരുന്നേ ഇപ്പൊ ഇങ്ങനെ മൂ മൂടി വര്ന്നുണ്ട്
ആഹ് ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് ഇരിട്ടാവുന്നു ഇടയ്ക്ക് വെളിച്ചം വെയ്ക്ക്ന്ന് ഇങ്ങനെ നിക്കുവാ
ഇന്നലെ പെയ്തു ട്ടോ ഇന്നലെ മഴ പെയ്തു
ആഹ് ഇന്നലെ ഇവിടിം പെയ്ത് ശ് ഇന്നലെ നമ്മള് ഇവിടെ ഇല്ല നമ്മള് ഇന്നലെ തിഴ്നാട്ടിലൊക്കെറ്ന്ന് ഒരു ടൂർ അങ്ങ് പോയി ആ ഒര് കല്യാണം ഉണ്ടാറ്ന്നു തമിഴ്നാട്ടില്
ആഹ് ഹാ
അങ്ങനെ അതിന് വേണ്ടി പോയി നമ്മളെ ഇവ്ട്ത്തെ ചടങ്ങേളോന്നും അല്ല അവിട്ത്തെ കല്യാണത്തിന് ഒര്മാതിരി ആഹ് ഒര്മാതിരി വെറൈറ്റി
ആഹ് ശരി
നമ്മക്ക് നമ്മള് ഇവിടെ ഉള്ളോർക്ക് ആ ഒര് ഇത് പിടിക്കത്തില്ല
ആഹ് അതാണ് നമ്മളെ കേരളത്തില്ള്ള
മ്മ് അവടെ ചെല്ലുമ്പോ നമ്മള് ആഹ് കേരളം നന്നാ കേരളമേ കൊള്ളാവൂ എന്ന് നമക്ക് അവിടെ ചെല്ലുമ്പോ തോന്നിപ്പോവും
അതെ അതെ
അങ്ങനെയാ ആ ഒര് ഇതില്ല രസ ഇല്ലാ
അവര് ഈ പച്ചരിയൊണ്ടല്ലേ ചോറ് വെക്ക
ആഹ് പച്ചേരി ക്ഷെ ഇന്നലെ പച്ചേരിക്കൊണ്ടാറ്ന്ന് തോന്നുന്നത് ഒരു ചോറിന് കൊഴപ്പല്ല്യാറ്ന്ന് അവര്ടെ ഈ എറച്ചിക്കറി നമ്മടെ ആടിനെ അറ്ത്താണ് അവര് എറച്ചിക്കറി വെയ്ക്ക്ന്നേ അതിനോരു ടേസ്റ്റ് ഇല്ല ഒരുമാതിരി വെള്ളൊക്കെ കൂട്ടി വെച്ച്
ആണോ
എലയ്ക്കകത്ത് കറി ഓര് ഒഴിച്ചപ്പം ചോറേറങ്ങി പോണ് കറി എറങ്ങി പോണ്
അത് ശെ
അങ്ങനെ കൊറെ കറിയേളാ അവര്ടത്
മ്മ് മ്മ്
പിന്നെ എന്തോ സാധനങ്ങള് അവടെ ഇവിടൊക്കെ നമുക്ക് കൊറച്ചൊക്കെ വെല കൊറച്ചൊക്കെ കിട്ടും
അവിടുന്ന്
ആഹ് ഇവടത്തെക്കാട്ടിം കൊറച്ച് വെലയൊക്കെ കൊറവുണ്ട്
ആഹ് എന്തേം വാങ്ങിയൊന്നട്ട്
ആഹ് ഞാൻ മോക്ക് കൊറച്ച് ഫാൻസി ഐറ്റംസൊക്കെ വാങ്ങിച്ച് പിന്നെ മോനോരു വണ്ടി വാങ്ങിച്ചോട്ത്ത്
ആഹ് ആഹ്
ആഹ് അങ്ങനെ പോയി പിന്നെ അവിടൊരു പള്ളിയൊക്കെണ്ട് വല്യ പള്ളി അങ്ങനെ ആ പള്ളിലൊക്കെ പോയി
ആഹ്
നേർച്ചയൊക്കെ ചെയ്ത്ങ്ങനെ നമുക്ക് പെട്ടന്നതൊക്കെ
ആഹ്
ഫലിച്ച് കിട്ടുന്നൊരു പള്ളിയാ
അത് ശെരി
പിന്നെ അവിടെക്കെ പോയി അവിടെയൊക്കെ നേർച്ചയൊക്കെ ചെയ്തു പിന്നെ ഒരു വെള്ളച്ചാട്ടം ഒക്കെ പോയി കണ്ടു മക്കക്കൊക്കെ സന്തോഷു ആയി ഇങ്ങനെയൊക്കെ പോയി ഒരു ആഹ് കുടുംബത്തില്
പെൺകുട്ടിന്റിയാ
ആഹ് അല്ല ചെറ്ക്കന് കെട്ട്ന്ന്
ആഹ് ശരി പെണ്ണ് എവ്ട്ന്നാ
പെണ്ണും അവിട്ന്ന് തന്നെയാ
ആഹ് തൊട്ടടുത്ത്ന്നാ സ്നേഹിച്ച് കെട്ടാ
സ്നേഹിച്ചല്ല അല്ലത ഉറപ്പിച്ച്
ആഹ് ആഹ്
പിന്നെ കല്യാണമൊക്കെ ആയിരുന്നു അങ്ങനൊക്കെ പോയി മഴയായിരുന്നു ഭയങ്കര മഴയായിരുന്നു അങ്ങോട്ടൊന്നും പൂവാകത്തില്ല നമുക്ക് ആഹ് റോഡൊന്നും കാണാൻ പറ്റത്തില്ല മൊത്തവും അങ്ങ് കു കുണ്ടും കുഴിയോ ഭയങ്കര മഴയാറന്ന്
ആഹ്
അവിടെ കുറ്റാലം ഒന്നൊക്കെ കേട്ടിട്ടുണ്ടാ
ഓ
കുറ്റാലം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ ഈ തമിഴ്നാട്ടില്
അറിയില്ല അവ ആ ഭാഗത്തേക്കൊന്നും ഞാൻ അങ്ങനെ പോവാറില്ല
ആഹ് കുറ്റാലംന്നുള്ളരു സ്ഥലം അത് ഭയങ്കരമായ വെള്ളച്ചാട്ടം ഉള്ളരു സ്ഥലോ
ആഹ് ടൂറിസ്റ്റിന് പറ്റിയ സ്ഥല ആയിരിക്കുംല്ലേ
ആഹ് ടൂറിസ്റ്റിന് പറ്റിയ സ്ഥല എല്ല വെള്ളച്ചാട്ട ആണോ ഭയങ്കരമായ വെള്ളൊന്നുമ ഇല്ല അത്രയും മഴപേദത് കൊണ്ടോ അത്രയും വെള്ളച്ചാട്ടം തുടെ വന്നത് അങ്ങനെ പിന്നെ നമുക്ക് അങ്ങനെ അങ്ങ അലത്തോട്ടൊന്നും പോത്തില്ല ദൂരെ പോയിന്ന് കണ്ടിട്ടിന്ന് വന്ന്
അത് ശരി പേടിയാണ് വെള്ളത്തില് ഇറങ്ങി കളിക്കണമെങ്കിൽ ഇപ്പ മഴയ ആയതൊണ്ടേ
ആഹ് മഴേന കൊണ്ട് ഇപ്പം പേടയാ വെള്ളമൊക്കെ ഭയങ്കരമായ ആപത്തുള്ളതല്ലേ
അതെ അതെ
എപ്പഴാ അത് വരുന്നന് അറിയത്തില്ല നമ്മള വയനാട്ടിൽ നടന്ന കണൊക്കെ തന്നെ
അതെ
ഞാൻ ഓരോന്നും സംഭവിക്കുന്നൊന്നും പറയാനൊക്കൂല്ല
അതല്ലേ അതാണ് നമ്മള ഒന്നും കണക്ക കൂട്ടുന്നത അല്ല ഉണ്ടാവുക
ആഹ് എല്ലാം പറച്ചുകൊണ്ട് തരുന്നുന്നത്
ഉം ഉം
പേടിയ ഇപ്പ എവിടെ വെള്ളം കണ്ടാലും പേടിയാ നേരം നമുക്ക് ഒരുരോന്ന് ഓർമ്മ വരും
ആഹ് അവിടെ വെള്ള വെള്ളമൊക്കെ കിട്ടാണ്ടായിരിക്കല്ലേ കിണർ എങ്ങനെയാ
കിണലട്ടെ വെള്ളമൊക്കെ കൊണ്ട് കുഴപ്പമില്ല
ആഹ് കെണറ് സ്വന്തം കെണറാ
ആഹ് കിണറും ഉണ്ട് പിന്നെ കോയൽ കിണറിന്റെയും ഉണ്ട് അങ്ങനെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല
ആഹ് ശരി ഇപ്പം കഴിഞ്ഞ മാസം തീരെ മഴ പെയ്തിട്ടില്ലില്ല ജൂണൊക്കെ കഴിഞ്ഞ ഇപ്പൊ ജൂലൈൽ ഇപ്പൊ കുറച്ച് ഇപ്പം ജൂലൈ തുടങ്ങിയപ്പോ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നല്ല മഴ ഇണ്ടായിരുന്നു
ആഹ് ആഹ് അന്നന്ന് സ്കൂള് തുറന്നപ്പോഴാണ് നല്ല മഴ അന്ന് തൊട്ടാണ് മഴ തുടങ്ങിയത്
ഏ
സ്കൂള് തുറന്ന അന്നൊട്ടാ മഴ തുടങ്ങി
ആഹ് അതെ അതെ അതെ
അതുവരെ മഴൊന്നുല്ലിണം സ്കൂള പിള്ളരെയൊക്കെ നനയ്ക്കാൻ വേണ്ടീട്ട് ഒരു മഴയങ്ങ് പെയ്ത്
ആഹ് അത അങ്ങനെ തന്നെ സ്കൂള് വിട്ട് വരുമ്പോളും ഒരു മഴ പോകുമ്പോളും മഴന്ന് പറഞ്ഞാല്
അതേ ഉള്ളരു ബുദ്ധിമുട്ട് വേറെ കുഴപ്പൊന്നുല്ല പിന്നെ എന്തുവാ പോണ്ടേ സ്കൂളിൽ എല്ലാ സാനങ്ങളക്ക വാങ്ങിച്ചക്ക കുടുത്ത
ഓഹ്
ഉം പിന്നെ
ചിക്കനും കൂടെ പൊരിക്കാനിണ്ട് അപ്പോൾ അത് പൊരിക്കുന്ന പണില്ലാ
ആ ന്നില്ലേ യാ ആ അന്നേരം പിന്നെ ഫ്രീ ആവുല്ലേ ആഹ് ങ്ങനെ ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞു
ട്ടോ
ഇനി ചോറ് കഴിച്ചാ മതി
അതെ അതെ
ഉം തുണികഴുവല്ലൊക്കെ കഴിഞ്ഞോ
ഓ രാവിലെ തീർക്കും ഞാൻ പണിയൊക്കെ
ആണല്ലേ ആ അഅ് ര്‌ വല്യ കാര്യായി ഇല്ലേ പിന്നെ അവയന്നും പറഞ്ഞിരിക്കുമ്പോ ഒര്മെനക്കേടാ
അത് അതന്നെ
ഏഹ് തുണിയൊക്കെ ഉണക്കാനൊക്കെ വെയിലൊക്കെ അടിച്ചാ
ആഹ് വെയില് പ്പം കൊറച്ച് ഇതാ ഇങ്ങനെ ഇതായി വര്ന്ന്ണ്ട്
മഴ പെയ്യുമ്പോ തുണി ഉണക്കാനൊക്കെയാണ് പാട്
അതെ ഇന്നാ ശരി
ആഹ് ശരിയെന്നാ